ആ സുഖ തന്നെല്ലേ കേൾക്കണില്ലേ
ഓ സുഖണ്ട്
ഉം ചായുടികെ കഴിഞ്ഞോ
ചായുടിക്കഴിഞ്ഞ് കൊറചേരം മഴ ഇണ്ട് ചായക്ക് കുട്ടികള സ്കൂളട്ടന്നപ്പം അവില് കാച്ചു കൊടുത്ത് മൈസൂർ പാക്ക്കൂട്ടിട്ട്
ആ
ഇതാമ്പോൾ തിന്നോളും അത് തിന്നോളും
ആ ആഹ
ബേക്കറി ഒന്നും കൊടുത്തില്ല ഓ ചെലപ്പം വറുത്ത കൊടുക്കും വറുത്താലൊക്കെ നല്ല ഇഷ്ടം
ആ ആ ആ ആയിന് എല്ലാടത്തും വേണ്ട വറുത്ത തിന്നണത്. ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ ഇത് ഇണ്ടാക്കിക്കയാണ് പൊക്കവട ഇണ്ടാക്കിക്ക
ഏ കടലപ്പൊടിയ കൊണ്ട്
ആഹ കടലപ്പൊടി മൈതപ്പൊടിയും വട കൂട്ടീട്ടും
ആഹ മിസ് ആക്കില്ലെ ആഹ ഉള്ളിയറിഞ്ഞോ
ഉം ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഒക്കെയിട്ടിട്ട് - പിന്ന എണ്ട് പൊടിമ്പട നമ്മള് തുള്ളി എപ്പ സോടിയിടും പിന്നെ- നുള്ള് മ - മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് കുഴച്ച് കുറച്ച നേരം വെക്കും ഉം ഉം പിന്നെ മ- ആ വേപ്പിന്റെ ഇലയും മല്ലിച്ചപ്പിന്റെറെ ഇലൊക്കെ ഉണ്ടെങ്കില്
ആഹ ആഹ
ഇപ്പൊന്നും അങ്ങനെ ഇണ്ടാവലില്ല ഉണ്ടാവും ഉം അപ്പം കൂട്ടരുമൾക്ക് എന്തേലുംക്കെ ആഹ ആ അത്ശരി അടുത്ത കടേൽ ഇണ്ടാവുലേ
ഉ വല്യ അങ്ങനെ- മാത്രം ഉള്ള കട ഉണ്ട് മാത്രം പൊരിച്ചു കൊടുക്കണേ നല്ല- ചൂടോടെ നമ്മള് ചെന്നിട്ടാ പൊരിക്കുക ഉം
അത്ശെരി
അത്ര കച്ചവെടം ഇല്ലായിരിക്കും സാധനങ്ങൾക്കൊക്കെ വില കൂ
ഞങ്ങൾക്ക് അങ്ങനെ - കടീലൊക്കെ പോയാൽ കിട്ടും കുറെ ആൾക്കാര്ള്ളോട്ത്തേ നടക്കു കുറച്ച് പേരൊക്കെ ഉള്ളൂ ഉച്ചക്ക് -
ആഹ് വാങ്ങിയ നല്ല വിലല്ലേ നമ്മള് ഇണ്ടാക്കാണേൽ ഇഷ്ടംപോലെ ഉണ്ടാക്കാ നല്ല വിലാണ് വാങ്ങുമ്പോ
നിങ്ങളിപ്പത്തന്നൊക്കെ വാങ്ങിക്കോ ഫുഡൊക്കെ
ഇല്ല നമ്മ പറ്റെ കുറവാ അങ്ങനെ വാങ്ങിക്കയില്ല
ഉം വടിം വായിക്കലൊന്നുല്ലടിം
ആ ഇവിടെ പൊറാട്ട എപ്പളേലും മക്കള് പറയുമ്പോ വേടിക്കുംന്നല്ലാതെ അതൊന്നും വാങ്ങിക്കൂല ങ്ങളെല്ലാം ഉണ്ടാക്കുമോ
ഹാ ഒരു വിതൊക്കെ ഇല്ലാതൊന്നും ഉണ്ടാക്കൂല
ഉം ബിരിയാണി മന്തി അങ്ങനത്തെ
ബിരിയാണി ഒക്കെ ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മന്തിക്കെ അത്ര അറിയില്ല മന്തി ഉണ്ടാക്കണെ നന്നാവില്ലത്ര അ നമ്മള് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്ക ക്ക്ണല്ലെ
ഉം ഫോണിലൊക്കെ നോക്കോ യൂട്യൂബൊക്കെ നോക്കിട്ടുണ്ട ക്കോ റെസിപ്പികളൊക്കെ
ആഹ് കൊർച്ചൊക്കെ എല്ലാ സാധ നൊന്നും ഞമ്മക്ക് കിട്ടി വരൂല ചെറിയ അങ്ങാടി അപ്പം കിട്ടണൊക്കെ വെച്ചിട്ട് ചെയ്യും
ങ്ങ ഓരോ ചാനൽ ഇടാം പലെ സാധനങ്ങളും അങ്ങനത്തെന്നെ അത് ഇപ്പ ഞമ്മക്ക് കിട്ടൂല ഞങ്ങളുടെപടി അങ്ങത്താനെയാണ് ഉ ഉള്ളില് ഉള്ളിലെ ഞങ്ങൾടെവീട് ടൗണീന്ന് ഇങ്ങ് മൂന്നാല് കിലോമീറ്ററ് ഉ ഉള്ളേക്ക് പോണം ചെറിയരു പെട്ടിപ്പീടിക പോലത്തെന്നൊള്ള ടൊന്നുംഅധികം സാനം കിട്ടൊ ട്ടൂല
പിന്നെ അങ്ങട്ട് അവിടേക്ക് പോവുമ്പോ ഒക്കെ മേടിച്ചിന് കേക്കൊക്കെ അങ്ങനെ മേടിച്ചേക്ക് രുന്നു
ഉം
വീട്ടിലൊന്നും അങ്ങനെ ഇണ്ടാക്കല് ല്ല്യ കേക്ക് ഇണ്ടാക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേക്കൊന്നും ഉണ്ടാക്കിയാ ശരിയാവൂല്ല അയിന്റെ അളവും കാര്യങ്ങളൊന്നും കറക്
അറിയണം. ഇവിടൊക്കെ ഓരോരുത്തര് ഇങ്ങനെ ട്രെയിനിങ്ങ് ഒക്കെ അയിനൊക്കെ പോയി പഠിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി കേക്കിന്റെ ബിസിനസ് ഉണ്ട് ഇവിടടുത്തൊക്കെ
നല്ല ബിസിനസ്സ് ആണ്. ആ അതിന് നമുക്ക് വെയിക്കണം അതിന്റെ ആ അളവും
ട്ടും പണം ഉണ്ടാക്കി കൊടുക്കണം. ഓർഡർ
ഉം അതെ ആ ഉം അളവും കാര്യങ്ങളൊക്കെ
കണം ത്രാ തൂക്കാണെ ത്രാസ് വേണോ
ഉം
പഴേ സാധനങ്ങളുണ്ടല്ലേലു ഉപയോഗിക്ക ക്കാൻഇൻഗ്രീഡിയൻസ്
ഇണ്ടാക്കാനറിയണം പിന്നെ അയിനുള്ളത് മെ വെക്കടും കാര്യങ്ങളും ഒക്കെ
ഉം നന്നാ നന്നാവും വേണം ഇപ്പ വർക്കൊന്നുംല്ല വീട്ടി തന്നെ
ഏ
ചെറുതായിട്ട് ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും കെ ഉം
അയ്ശരി
നിങ്ങക്കെന്താ
ആ ഇല്ലല്ല വർക്കൊന്നുമില്ല ല്ല ഞാൻ ഹൗസ് വൈഫ്ന്നെ വീട്ടിൽന്നെ പണികളുണ്ട് അത് തന്നെ ഉള്ളു
ഉം
വേറെ വർക്കൊന്നുമില്ല മഴ മഴ എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ
മഴ ഇന്ന് കൊറച്ച് മഴ കിട്ടി ഇന്നലൊക്കെ മൂടിങ്ങനെന്ന നിന്നിനി ഇന്ന് മഴ കിട്ടി
ഉം ഇവിടെ ഇന്നല രാത്രിക്കന്ന് പറഞ്ഞിട്ട് പെയുൽ തുങ്ങിയതാ മഴ പെയ്തിട്ടും തോർന്നിട്ടും അങ്ങനെയൊക്കെ ഉം പെയ് പെയ്യണുമുണ്ട് തോരണുണ്ട് അങ്ങനെ
ഉം എല്ലാ കൊല്ലോം സ്കൂള് തൊറ ക്കുമ്പോ അങ്ങട്ട്
ഉം ആഹ് തുടങ്ങലാണ് മഴ ഇന്നിപ്പ നാളെ മുതലിണ്ട് എന്നല്ലാം ഫോണിൽ ഇപ്പോ കാണിച്ചല്ലോ കാലാവർഷം നാളെ മുതൽ തുടങ്ങാണ് എന്നുള്ളത്
ഉം കുട്ടികക്ക് സ്കൂൾ പോകുമ്പോ ഒരു പ്രയാസാല്ലേ
ഉം അതന്നയാണേ അപ്പൊ പിന്നെ പണ്ട് നമ്മള് പഠിച്ചിരുന്ന കാലം നല്ല ഇപ്പൊ എന്താ കുറച്ച് ഇങ്ങനെ ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയൊക്കൊണെങ്കി
ആഹ് ഉം ഉണ്ട് ഒരോരോ ഭാഗത്ത് അധികമാണ് ഒഴു ലീവ് കൊടുക്കും ചെയ്യല്ലോ
ആ പണ്ടൊന്നും അതൊന്നുല്ലല്ലോ പണ്ടൊക്കെ ഇങ്ങനെ മഴയും വെയിലയാണെങ്കിൽ സ്കൂളിലൊന്നും അവധികിട്ടൂല്ലല്ലോ ഉം ഉം അവിടെ എങ്ങനെ ആ വെള്ളപ്പൊക്കം ഒക്കെ ഉം അന്നും ഇതിലേറെ മഴയായിരുന്നു അന്നൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പത്തെ മഴ പോലൊന്നുമല്ല അന്നോ അന്നും ഇതേ മാതിരി അതോ ണ്ടാവും പക്ഷെപ്പോ ഫോണിന്റെ ല്ലോ ട്ടൊന്നും അറിയാ കഴിക്കാരം ഇന്നിപ്പോ അങ്ങനെ അല്ലല്ലോ ഇന്നിപ്പോ നമ്മ എവിടെ എന്ത് കഴിഞ്ഞാലും ഞമ്മൾ അപ്പ അറിയല്ലേ
അതെ അന്ന് അന്ന് ഗവൺമെന്റ് അ എത്ര സംരഷണം പേടി വന്ന ആൾ ആളുകൾക്ക് അത്ര ഇല്ലായിനി ഇപ്പഴത്ത മക്കൾക്ക്
ഉം പേടിയാണ് ഇ പി ഓരോ കായലും ഉം അതെ നിങ്ങളവിടെ എന്ത് വെള്ളം കയറുന്ന പ്രദേശാണോ ഉം ഉം
നമ്മളക്കെ കേറിയില്ല തൊട്ടടുത്ത വീട്ടിൽ വരെ എത്തി രണ്ട് മൂ കൊറച്ച് കൊല്ലം മുന്നേ വല്യ വെള്ളം വന്ന ല്ല അന്ന്
ആ
നമ്മള വീട്ടി ചക്ക ഇല്ല അതേ ഒരു വിധം വീടൊക്കായി നാട്ടില് വെള്ളത്തിലായിരുന്ന് ഏതാ വർഷ ഓർമ്മ ഉം പറയാന്ണ്ട് എറാനും വീട് വൃത്തികേടാവും എല്ലാ സാധനങ്ങളും ഒഴിക്കണ്ടേ
ഒക്കെ നശിച്ചു പോയില്ലേ
എല്ലാം നാശാവും ഇപ്പ പിന്നെ കേക്ക് നന്നാക്കി എടുക്കണ്
അത് ശരിയാണ് കൈ നന്നാക്കിട്ക്കുമ്മാണം പിന്നെ കൊറേ പോയിട്ടുണ്ടാവും നശിച്ച് പോകും ചെജ്ജു വള്ളം കേ ടിയാല്
ഓ ല് വീടൊന്നും അല്ലെങ്കിലേ കട്ടന്റെ വീട ണ്ടായിനിവടെക്കകെ വികാനൊക്കായി
അത് ശരി ഉം
കെണറ് ഒക്കെ നാശാവും അടച്ചൊ
ഊം
ക്കെ പിന്നെ ഫസ്റ്റ് തൊട്ട് തൊടങ്ങിക്കോട്ടേന്ന് ഉം വെല്ല്യ വെള്ളം വന്നാല് അല്ലാതൊന്നുല്ല ചെറിയ വെള്ളം വ വന്നാൽ കേറണ വീടുകളൊക്കെ ഉണ്ട് പൊയ വക്കിലുള്ളോലൊക്കെ ചെറിയ വെള്ളം വന്നാ തന്നെ കേറ്ണോല്ണ്ട് കൊല്ലം കൊല്ലം വെയിക്കണോല് ഓരോര്ത്തരെ അരിയൊക്കെ നനഞ്ഞിട്ട് അരിയൊക്കെ നഞ്ഞി
ഊം ഉം
ക്കാനും മോള് മോ ല്ലാത്തോലെക്കെണ്ടാവല്ലോ
അതെ മോളില്ലാത്തോലൊക്കെ
പെരക്കക്കുടുങ്ങു
അ ശര്യാ വെയ് വെയ്നാര്ത്തെ ഫുഡൊക്കെ ആയോ
ആഹ് എന്നാലും വേറെണ്ടാക്കലൊന്നുല്ല്യ ഉച്ചക്കുണ്ടാക്കിയാണ് കഴിക്കും കുട്ടികളും ഞാനേ ഉള്ളൂ ഇന്ന്
ഏ എന്താണ് ഉച്ചക്കത്തെ ഫുഡ്
ഉച്ചക്കിന്ന് ബീഫന്നേയ്നി ഇന്നലെ പച്ചക്കറിയാന്നി ഇന്ന് ബീഫ് ആക്കി
ആ
പെരുന്ന പെരുന്നാളിന്റെ ലേ
ഉം
അവിടൊക്കെ കിട്ടോ തോനെ കിട്ടോ ഒളിയത്തിന്റോകെ
പിന്നെ ഏട്ടത്തിൾ അഞ്ചത്തിളൊക്കെ കൊണ്ടോരിം ചെയ്ത്
പെർന്നാളായിട്ട് ഒട്ക്കേം ടൂറോവേ വിർന്നോവേ ന്തേലും ചെയ്തോ.
ഏട്ടും പോയില്ല
മ് ഹ്
വീട് പിന്നെ തൊട്ടടുത്തെന്നേണ് ന്റെ വീടിന്റട് എവിടെ ഉണ്ടാക്കിയെ വീട്ടിലെന്നും പോവും എപ്പളും പോവും ചെൽപ്പോ ആടെ നിക്കും ചെൽപ്പോ വടെക്കും അങ്ങനൊക്കെ പിന്നെ പ്രശ്നല്ലേ
അഓണ്ട് പിന്നെ പ്രശ്നല്ലല്ലോ ആ ഞാൻ പോയി ഞാന് ശ ഞായറാഴ്ച പോന്നു വ്യായാഴ്ച പോയിട്ട് തിങ്കളാഴ്ച സ് കുളൊ
ഉം കൊർച്ച് ലീവ്ട്ട്യല്ലോ പ്രാശ്യം
അതെ ഇതിനി എപ്പം പോയി പോന്നോ പിന്നെ മോൻക്ക് ട്യൂഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവോട്ട് തോനെ ദിവസം ഒന്നും ന്ക്കാനും പാടില്ല
ആ
ഏഹ് വല്യുട്ട്യാ
ആഹ് വല്ല്യ കുട്ട്യാൾ ണ്ട് വല്യ പതിനെട്ട് വയസ്സായൊരു മോന്ണ്ട് പത്താം ക്ലാസിലുള്ള ഒരാളുണ്ട്
ഉം
പിന്നെ ന്താത്ത ഗ്യാസിന്റെ ക്ഷാമൊക്കെ ണ്ടോ അവിടേം
ഇല്ല്യ ല്ല ഗ്യാസ് കൊർച്ച് മുന്നെ ഒര് ക്ഷാമണ്ടായിനി അന്ന് ണ്ടായിനി പ്പം കിട്ടലൊട്ങ്ങീണ്. നോക്ക്ണ്ട്
അഹ്ശരി
ന്റാക്കം പോലെ തീരുള്ളൂ ഞാൻ അടുപ്പ് കത്തിക്കും അടുപ്പത്തിക്കും പിനെ വിറകുള്ളേയ്നെ കൊണ്ട് അടുപ്പത്തി ക്കും പിന്നെ കരണ്ടിന്റെ അടുപ്പുണ്ട് അത്ര വേഗവൊന്നും തീരൂല്ല ഗ്യാസ് കുറച്ചാളെള്ളൂ കർന്റ്‌ ബില്ല് അയ്നാത്രം ഒന്നു വ വര്ന്നില്ല ബൾബാെ ഒക്കെ നല്ല എല്ലീഡി ബൾബായതോണ്ട് അത്രൊന്നും കൂടെ ൻക്ക് മുന്നൂറ്റി മുന്നൂറ്റി ചില്ലറ അങ്ങ നെക്കൊള്ളു
ആ അപ്പം പാകത്തിന് തന്നെയല്ലെള്ളു കറന്റടുപ്പ് യൂസ് ചെയ്താലും
ഉം
പിന്നെ ആൾക്കാരൊന്നും ഇല്ലെങ്കി മെയിന്റെയിൻ ചെയ്ത് പോന്നാലും കൊറെ നിക്കും ആ ആ അതോട്ടെയ്ക്കങ്ങനെ അങ്ങനെ
ഉം ന്നാ ശരി
ആ ഓക്കെ
വെക്കട്ടെ